ഹലോ
ആ ഹലോ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖായിട്ടിരിക്കുന്നു അവിടെയോ
ആ ഇവിടെയും നന്നായിട്ട് പോന്നു ഉം പിന്നെ
പിന്നെ പിന്നെ എന്താണ്
ഓ അവിടെ എന്താണ്ട് വിശേഷൊക്കെ
ഇവിടെ വിശേഷംന്ന് പറയുമ്പോ എന്റെ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു കുഞ്ഞിൻ്റെ കുഞ്ഞിന് ഒരു മാസാവാറായി അപ്പം അതിനോടുള്ള ചടങ്ങ് ചെര് ചടങ്ങ് ഒണ്ടല്ലോ
ആ ഹ ഹ
അ ചടങ്ങൊക്കെ അടുത്ത് വരികയാണ് അപ്പൊ അതിന്റെ കാെറച്ച് തെരക്കുകൾക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അതിന്റെ ഒരു സന്തോഷവും ആഘോഷവും എല്ലാം
ആഹ് അതെവടാ നിങ്ങടെ വീട്ടി വെച്ചാണോ അതോ?
അതെ ഞങ്ങടെ വീട്ടി വെച്ചെന്നെണ് നടത്തുന്നത്. ഏ ഈ വെര്ന്ന അട്ത്ത തിങ്കളാഴ്ചയാണ്
ആഹ്
അ് ആ ചടങ്ങ് ന്ന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നേ അപ്പോ അതിന്റെ ഒരു തയ്യാറെടുപ്പുകളൊക്കെ ഇങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ്.
ആഹാ ശരി ശരി നിങ്ങൾക്കപ്പം എന്താ ഈ വളകാപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ ഞങ്ങള് ഞങ്ങള് അതൊക്കെ ആഘോഷിക്കും നിങ്ങൾക്ക് അങ്ങനെ വല്ലോം ഉണ്ടായിരുന്നോ
ആ ഇവിടെ ഇവിടെയും ഉണ്ടായിരുന്നു വളകാപ്പൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല അടിപൊളി ആയിട്ട് ആഘോഷിച്ച് നല്ല രസമായിരുന്നു എന്റെ വൈഫിനും ഒരുപാട് സന്തോഷായി ഒത്തിരി ഹാപ്പി ആയിരുന്നു
എന്താ പറ്റിയേ ഒരു മാതിരി ഏ ടെൻസ്ഡ് ആയിട്ട് പോലെ സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു
അങ്ങനൊന്നുവില്ല അത് ഈ ചടങ്ങ ഓരോരോ ടെൻഷൻ ഈ ചടങ്ങിന്റക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അതല്ലാതെ വേറൊന്നുവില്ല പിന്നെ
ആഹ്
വേറെ വിശേഷങ്ങൾ എന്തോണ്ട്
ഓ വേറെ ഇങ്ങനെയൊക്കെ പോന്നു വേറേ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടു രാവിലെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു നമക്ക്